ഹലോ
ഹലോ
ഹലോ ആ വിഷ വിശേഷംന്നുമല്ല സുഖായിട്ടിരിക്കുന്ന്
ആ നല്ല വിശേഷം റ്റു അങ്ങനെ പോകുന്നു ഫുഡൊക്കെ കഴിച്ചാ
ഫുഡ് എന്ന് കഴിച്ചില്ല എല്ലാ താമസിച്ചു ഇച്ചിരി പോച്ചയൊക്കെ ചെത്താണ ഫുഡൊക്കെ ആയി അപ്പം കൊറച്ച് ജോലി ഉണ്ടായിരുന്നു നമ്മുടെ അവിടെല്ലാം പോച്ച കയറിക്ക് കിടക്കുയിരുന്നു അപ്പ് അതൊക്കെ വൃത്തിയാക്കിണ്ടിരുന്ന്
ആ എന്താ പോച്ച പറഞ്ഞാല്
ഞാൻ ആയിയ്യോ കള അറിയാമോ അതായത് നമ്മടെ ഈ ചെറിയ ചെറിയ ഇതൊക്കെ ചെടികള് കിളിച്ചു വരത്തില്ലയോ അതിനെന്തോപറയുന്നേ ആ നമ്മ നമ്മള് ഇവിടെ പോച്ചാന്നാ
ആഹ് പോച്ച ഞാനി ത്തെ അങ്ങനെ കേട്ടിട്ടില്ല അതാ ചോയിച്ചേ നമ്മള് ക്ലിയർ ചെയ്യണല്ലോ
ആഹ് പോച്ച ഈ നമ്മടെ ഈ ആ ഈ ചെടിയൊക്കെ നട്ട് വെച്ചേക്കുന്നതിന്റെ ഇടയ് ക്കല്ലേ ഇങ്ങനെ ചെറിയ
ആഹ് ചെറിയ ചെറിയ ചെറിയ ആഹ് ഓക്കെ ഓക്കെ
എന്നേ
രണ്ടും ചെറിയ എന്തെങ്കിലും ഇതിണ്ടായിന്ന് പറയ്യാ പുല്ല്ന്നൊക്കെ പറയും
ആഹ് പുല്ലെന്ന് പറയുല്ലേ ഇവിടെ പുല്ലെന്ന് വെച്ചാൽ വേറെയാ നമ്മള് ഈ പുല്ലെന്ന് ന്ന് ഒരു ഇനം ചെടിയു
അതായത് പശുവിനൊക്കെ കൊടുക്കുന്നെ അതിനാവും നിങ്ങള് പുല്ല്ന്ന് പറയ്യ ആ ഓക്കെ ഇതിന് നിങ്ങള് പോച്ച പറയ്യൂലെ
പോച്ചാന്ന് പറയും അത് ഒത്തിരിയുണ്ട് നമ്മടെ ഈ മഴയായപ്പം ഭൂമി നനഞ്ഞ് ടക്കുവല്ലേ അന്നേരം ഏത് പകർച്ചെയും എളുപ്പത്തിൽ ആഹ് അങ്ങനെ ഞാന് എളുപ്പാണ് അതെ അതെ അങ്ങനെ പറിച്ചോണ്ടിരു ഓ ആഹ് സമയം പോയി ഞാൻ ഫുഡ്‌ കഴിച്ചില്ല ഞാൻ പിന്നിങ്ങോ ട്ട് വന്നിരുന്ന്
ഓക്കെ അതിങ്ങനെ മുറ്റത്തൊക്കെ നിറച്ചുണ്ടാവുവല്ലോ മഴ വന്ന് പെയ്താല്
ആഹ് മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നാ നമ്മള് എന്തെങ്കിലും നട്ട് വെച്ച് കഴിഞ്ഞാ
ആഹ് ആഹ് അതില്ലല്ല ഇതിന് പെട്ടെന്ന് വളർച്ചയാ ആഹ് ഇപ്പോ ഞങ്ങളെ മുന്നിലൊക്കെ തന്നെ ഇൻഡർ ലോക്ക് ഇട്ടതുകൊണ്ട് ഉള്ളിലൂടെ വര്യാ അതായത് ആ ചെറിയൊരു ഗ്യാപ്പു മതി അതിന്റെ ഉള്ളിലൂടെ മോളച്ചു വന്ന്
വെരെ എന്ത് ടൈ
ഇവിടെ നമ്മള് ചെറിയത്, ചെറിയ ഇതല്ല ചെറിയ ചെറിയ കട്ട പോലത്തെ
ചെറിയ കട്ട ആ, ആ അതിന എങ്ങനെ വില അറിയാവോ കട്ട ഒരുര കട്ടക്ക് എത്രാന്ന്.
അങ്ങനെ നമ്മള് ഓര് ഹസ്ബൻഡുമാരെ നോക്കണടേ, നമ്മള് അത്രേ റേറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല
അറിയത്തില്ലലൃയോ എന്താ കളറാ?
ആ, ഇതൊരു ഗ്രേ കളറാ
ഗ്രേ കളർ അപ്പൊ ഈ ഗ്രേ കളർ ആവുമ്പോ അഴക്കൊന്നും പറ്റിയാ അറിയത്തില്ല ഇല്ലിയോ
ആ അത് പിന്നെ നമ്മള് പെയിന്റ് അടിക്കുവല്ലോ, ഗ്രേ കളർ പയിന്റ് അടിക്കോ, ഇടക്ക് പെയിന്റ് അടിച്ചു കൊടുക്കും അതായത് നല്ല പോലെ പൂപ്പലൊക്കെ വരാണ്, ആ അതെ ഡിസൈൻ പോലെ ഉ അത് നമ്മള് കട്ട കട്ട വാങ്ങും ഇപ്പോ ഓൾറെഡി നമ്മളെ അത്ര കളർ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മള് പൈന്റ് അടിച്ച് കൊടുത്തിട്ടാണ്
ആ, ഓ ഇത് നി, ആ നിങ്ങൾ ഒന്നിച്ച് ചെയ്യിപ്പിച്ചാണോ അതോ അല
അതെ അതെ അതെ ഒന്നിപ്പിച്ച് ചെയ്യി
ചെയ്യിപ്പിച്ച്, ആന്നല്ലേ ചിലര് സാധനം എടുത്ത് ഇറക്കി കൊടുത്തിട്ട് ആൾക്കാരെ നിർത്തി ചെയ്യിപ്പിക്കും. ആ
അവര് നമ്മള് മോഡലും കാര്യങ്ങളൊക്കെ പറഞ് കൊടുത്താല് സെറ്റാക്കി തരും.
ആ
അങ്ങനെ
പിന്നെ എന്താ ചെടികളൊക്കെ ഒണ്ട് ഫുഡിന് ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ല ഇവിടെ മീനൊന്നും കിട്ടാറിൽ കിട്ടാനില്ല ഇപ്പം, അതുകൊണ്ട് മോര് ചക്ക, ചമ്മന്തി, ഉണക്കമീന് പിന്നെ ആ മുളക് കൊണ്ടാട്ടം മുളക് അങ്ങനെയൊക്കെ വെച്ച് ഇന്ന അഡ്ജ ചെയ്യുവ
ആ, അതാണ് ഏറ്റവും നല്ലത് ഫിഷൊക്കെ എന്നും കഴിക്കുമ്പോ അത് ഒരു ബോറടിക്കും ഏ, ആ അതെ ഇടക്കൊക്കെ ഒന്ന് ഇതുപോലെ വെജിറ്റേറിയനും പ്രോട്ടീനും, വൈറ്റമിനും ഒക്കെള്ള ഫുഡ് ഒക്കെ ആണെ അടിപൊളിയാണ്.
ആ, അതെ ചക്കയൊക്കെ നല്ല
ആ നല്ലതാണല്ലോ ക്യാൻസറിന് വരെ ഇതുള്ള സാധനാണേ, നല്ലതാ അപ്പൊ ചക്കൊക്കെ ഒരുപാടുണ്ടോ അവിടെ?
ചക്ക നമ്മുടെ വീട്ടിൽ ചക്കയില്ല, പിന്നെ ബന്ധുക്കളുടെ ഒക്കെ വീട്ടിൽ ഉള്ളോണ്ട് ഇവിടെ ചക്ക ഇച്ച്
ക്ഷാമവില്ല ആ അത് ശരിയാ, ഈ പ്രാവശ്യ നല്ല ചക്ക ഇവിടത്തെ പക്ഷെ എവിട നിന്നക്കൊക്കെ നല്ലപ പോലെ കിട്ടീട്ട് ചക്ക
ആ, ആ
മറ്റ നമ്മൾ ബീഫൊക്കെ കിട്ടുമോ അതൊക്കെ കൂട്ടി.
ആഹ് ആഹ ആഹ അങ്ങനെല്ലയോ?
ഇപ്പൊ നമ്മള് കപ്പ കപ്പയും പൂളൊക്കെ ഇണ്ടാക്കൂല്ലേ കപ്പയും പൂളൊക്കെ ആഹ അതേപോലെ ആഹ അതപോലെയൊക്കെ ഉണ്ടാക്കൂ ആഹ
ഉണ്ടാക്കുവ കപ്പ ബിരിയാണി?
ഇല്ല ഞാൻ എന്റെ വീട്ടിൽ പോവുകവാണെങ്കിൽ ഉമ്മയ ഉണ്ടാക്കി തരും. അത്ര വെൽ ആയിട്ടൊന്ന ഞൻ ഉണ്ടാക്കൂല്ല ചെറിയ രീതിക്ക് ബിരിയാണി ഉണ്ടാ
ഞാനത് ഉണ്ടാക്കണോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ കഴിച്ചിട്ടുണ്ടെങ്കിലും ആഹ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഇതുവരെ പ
ആഹ് യു യൂട്യൂബ് ആഹ് യൂട്യൂബ് ടുക്കാ സെർച്ച് ചെയ്യാ അടിപൊളിായിട്ട് വല്ല വെറൈറ്റി മോഡല് വരോ
യൂട്യൂബിനകത്ത് നോക്കിയാ ഉണ്ടാക്ക
താന് ത്തില്ലല് ഇടങ്ങോറില്ലല്ലോ യൂട്യൂബില് ഗൂഗിളിൽ സെർച്ച് ചെയ്ത്. ആഹ് കപ്പയൊക്കെണ്ട് കപ്പ ഞങ്ങള മുന്നിൽന്നെയിട്ട് ഒരുപാടുണ്ടായിരുന്നു
ആഹ് ആഹ് ഹാ ആഹ് പെട്ടെന്ന് വേവുന്ന ഇതായിരി ഞങ്ങള് ചീനീ ന്നാ പറയുന്നേ
കപ്പക്ക് മരച്ചീനിയല്ലേ
ആഹ് മരച്ചീനി ആണെങ്കിൽ ഞങ്ങൾ ചീനി ചീനി വാങ്ങിക്ക ചീനി വേവിച്ചു അങ്ങനെയൊക്കെയാ പറയാന്ന മരച്ചീനി കഴിച്ചുന്ന് അങ്ങനെ പറയാറില്ല മരച്ചീനി എന്നാണ് കൂടുതലും പറ അറി അങ്ങനെയാ പറയുന്നത്
ആഹ് ആഹ് ആഹ്
ചീനിന്ന് ചുരുക്കിയ പറയുന്നെ
ആഹ്
ഉം കപ് പ്പാ അവ് ടെ കെവ്ൾ ആഹ് ചക്ക എവിടെ കിട്ടാറുണ്ടോ
ആഹ് ചക്കി ന ങ്ങളാ കവറോ
പിന്നെ മീന ക
ആഹ് ആഹ് എങ്ങനെയാ ഞാൻ ഇവിടെരാള് വന്നതതാ
മീൻ കിട്ടിയോ
ആ ആ ആ
വ വാ വാങ്ങിയിട്ടില്ല അപ്പോ വില കൂടുതലായതുകൊണ്ട് ങ്ങനെ വാങ്ങാറുണ്ട് വേറെ ദിവസൊക്കെ വാങ്ങാറുണ്ട് അപ്പൊ നമ്മള് രണ്ട് കുറച്ച് ആൾക്കാരല്ലോനു ക്ലിയർ ഫാമിലിയാ അപ്പൊ വല്ലാതെ നമ്മള് ഉണ്ടാക്കി വച്ചിട്ട് കാര്യവില്ലല്ലോ ഞാനിന്ന് എന്താക്കി ആ ഇ ഇന്ന് ഞാൻ നല്ല പിന്നെ പരിപ്പുണ്ടായിരുന്നു പരിപ്പ് കറി ഉണ്ടാക്കി പിന്നെ അ ച്ചാറും ഉണ്ട് ആ അതെ പിന്നെ ഇനി മക്കള് വരുമ്പം ഈവനിങ് ആവുമ്പം എ എന്തേലും സ്നാക്സ് അവർക്ക് നിർബന്ധാ അപ്പം അതില് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഞാ അത് അത്ര അത്ര എന്തേലും ഒക്കെയുണ്ടാക്കും
ഉണ്ടാക്കിവക്കും ആ
ഇപ്പം അങ്ങനെയാണ് പിന്നെ എന്താണ് അവിടെ കൃഷികളൊക്കെ ആയിട്ട്
ഇവിടെ കൃഷി വഴുതന ഉണ്ട് പിന്നെ കോവലുണ്ട് അത് കോവയ്ക്ക ഒക്കെ ഇഷ്ടം പോലെ നമ്മുടെ ഈ സൈഡി പിടിച്ചിട്ട് മേളോട്ട്
ആ പടർത്തി ആ ആ കോവയ്ക്കന്നെ നിങ്ങൾക്കൊക്കെ തന്നെ എടു എടുക്കാം അല്ലേ കോവയ്ക്ക ഉപ്പേരി ഒക്കെ അടിപൊളിയാണല്ലോ
ആന്ന് ആന്ന് ഞങ്ങള് ഫ്രൈ ആക്കും ഞാനത് ഫ്രൈ ആക്കും ഈ വഴുതന ആയാലും ഈ കോവയ്ക്ക ആയാലും ഫ്രൈ ആക്കി തിന്നാനാ എനിക്ക് ഭയങ്കര ഇഷ്ടം അതിവിടെ എല്ലാർക്കും ഇഷ്ടാ അങ്ങനെ ഉണ്ടാക്കി
ഏ അയ് ശരി
പിന്നെ ഈ മെഴുക്ക് വർട്ടിന്ന് പറയു മെഴുക്ക് വരട്ടി അറിയാവോ
മെഴുക്കു വരട്ടിന്ന് പറയുമ്പോ നമ്മള് മുരിങ്ങക്കായോട് ഉണ്ടാക്കണ
അല്ല നമ്മളെന്ത് എന്ത് സാന പച്ചക്കറി എരിഞ്ഞിട്ട് അയിനാത് എണ്ണ ഒഴി
ഉള്ളി ഇട്ടാണ്ട് മെയ്ക്ക് വരട്ടി ങ് ങ് എന്താ അവിയലന്നല്ലെ നിങ്ങള് പറയാ മഞ്ഞ ആ മഞ്ഞക്കളർ തേങ്ങ അരച്ചിട്ട് തേങ്ങക്കെ ഇട്ടിട്ട്.. അതാവില്ല മ് നിങ്ങള് അങ്ങനെ കടിപൊളി ആയിട്ട്ണ്ടാവല്ലേ സാമ്പാർ സ..
ആ ഞങ്ങളടെ സദ്യ സൂപ്പർ അല്ലയോ ഞങ്ങളടെ സദ്യ
കായാല ഫ്രണ്ട്സ് എല്ലാം തേടി നടക്കല.. അപ്പൊ വര് ഫ്രണ്ട്സല്ല വെ പുതപ്പും നല്ല രസ അല്ലേ നിങ്ങളാരും നിങ്ങൾക്ക് നമ്മള് ബിരിയാണി അങ്ങനൊക്കെ ഇഷ്ടാകും പക്ഷെ അതുപോലെയാണ് ഞങ്ങൾക്ക് എന്താ പറയാ ഭയങ്കര ഇഷ്ട സദ്യ പായസവും പപ്പടവും കൂട്ടിയിട്ടുള്ള
ആ ആന്നാ ന്ന് ഭയങ്കര ഇഷ്ടാ എനിക്ക് ഞാന് കല്യാണത്തിനൊക്കെ പോയാലും ആ ഇതുപോലൊക്കെ സദ്യയൊ ക്ക കഴി.. കൂടുതലും പിന്നെ ബിരിയാണിക്കെ ബിരിയാണി നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യത്തിന് വാങ്ങിച്ചു കഴിക്കും ആ പിന്നെ അല്ലെങ്കി വീട്ടില് ഇച്ചിരിയൊക്കെ അ അത്യാവശ്യം നമു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ കുറച്ചുണ്ടാക്കിയ
ആ അതെ നോർമൽ ഫുഡ് ആണ് എപ്പോഴും രസ് സം മറ്റേത് പെട്ടെന്ന് വെറുപ്പ് വരും ആ ആതെ അധിക തിന്നാൻ കഴൂല.
ഒരുപാട് തിന്നാൻ പറ്റത്തില മറ്റേതന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്
അതെ അതെ അതെ അതെ അതിലേക്ക് നല്ല എന്തെങ്കിലും ആ കൊറെ കൂട്ടാന്
ആഹ് ഒത്തിരി ഉണ്ട് നമ്മള് എനിക്ക് തോന്നി നമ്മള് ബിരിയാണി ആയിരിക്കുന്നതിനെക്കാട്ടി ഇരട്ടി ചോ
ആ ചോറ് കഴിക്കും ആ അതന്നെ അത തന്നെ ബിരിയാണി പെട്ടെന്ന് മടുക്കും പായസോണ്ട് ആ അതെ അതെ അത് കൊറച്ച് ചോറ് എടുക്കുവുള്ളൂ പക്ഷെ ബാക്കി ഫുള്ള് കൂട്ടാനാവും. പിന്നെ കറിയും പപ്പടവും ചോറ് കൊറച്ചാവും കൂട്ടാൻ തന്നെ ഒരുപാട്ണ്ടാവുമ്പോളേ.. അതായത് പെരികൾ ഇങ്ങനെ.. കൊറേ ഉണ്ടാവുമ്പോ അ നോർമലി കുറച്ച് കൈ കുറച്ച് ചോറെടു.. ത്താലും വയറ്ന്നറയും.
ആഹ് ആന്ന് വയ വയറ് അമ്മള് സദ്യൊക്കെയാകുമ്പോ നമ്മള് കുറച്ചൂടൊക്കെ തോന്നിയങ്ങ് കഴിക്കും
ആഹ് അതെയതെ തോനെകഴിക്കും എവടാ അവടെ വെള്ളത്തിനൊക്കെ ഷാമൊണ്ടോ
ആഹ് വെള്ളം ഒണക്കാകുമ്പം ഒണക്കാകുമ്പോ ബുദ്ധിമുട്ട് ഒണ്ടാവാറുണ്ട് പക്ഷ് നമ്മടെ വീട്ടിലേക്കൊക്കെ കിട്ടും എന്നാലും ഈ ഓരൊക്കെ നിറ ഞ്ഞ വെള്ളവായിരിക്കും ഞാന് കുറച്ച് വെള്ളം പിടി ച്ച് വെച്ചിട്ടൊക്കെയാ നമ്മള് എടുക്കുന്നത് പിന്നിപ്പം മഴയായത് കൊണ്ട് കുഴ പ്പമില്ല ഞങ്ങള് പിന്നെ ഈ വയല് പ്രെദേശത്താ താമസിക്കുന്നതെയാ അന്നേരം ഇവിടൊക്കെ മഴയാമ്പം പിന്നെ വെള്ളം ആഹ് മഴയാമ്പം പിന്നെ വെള്ളം ഇഷ്ടംപോലെയാണ് ബുദ്ധിമുട്ടുണ്ട് ഈ നല്ലോണം ഓര് ഒരുവെള്ളം വരും അങ്ങനുള്ള പ്രശ്നം ഉണ്ട് മുറ്റത്തല്ല ബായ്ക്കിലാ കിണറുള്ളത് പക്ഷേ കിണറുണ്ട് ആ നമുക്കിവിടെ അല്ലാത്ത പൈപ്പിലെ ആഹ് നല്ല ചൂട് വന്നിട്ടു ചൂടല്ലാരുന്നോ ഈ കഴിഞ്ഞ മാസോ ഭയങ്കര ചൂടല്ലാരുന്നോ ആ സമയത് ആഹ് സമയത്ത് ഇവടെ വെള്ളത്തിന്‌ ഭയ കൊറച്ചു ബുദ്ധിമുട്ടാരുന്നു അ പ്പൊ കലക്കലാരുന്നു ഭയൻ ങ്കര കലക്കലാരുന്നു വെള്ളം പിന്നെ നമ്മള് കുറ ച്ച് പിടിച്ചൊക്കെ വെച്ച് ഒക്കെയാണ് മ്
ആഹ് അവടെ കുടിവെള്ള പദ്ധതിയൊ ക്കെ എന്തെങ്കിലുവൊക്കെ ഉണ്ടാഞ്ഞോ പണീഷ് വെള്ളവോ അങ്ങനെന്തേലും
ഇവടെ പൈപ്പ്ലൈനിന്റെ പരിപാടി ഒണ്ടാ ന്നു. ഇവടെ നമ്മുക്കൊക്കെ കിട്ടുവെന്നൊക്കെ പറഞ്ഞു രണ്ട് വർ മുന്നേ പറഞ്ഞതാ പക്ഷേ ഇതുവരെ എങ്ങും അതിന്റ ഒന്നുമായിട്ടില്ല ഒന്നുമി ല്ല ടാപ്പ് ഒന്നും ഇവിടെ ഇവിടെും പരിസരത്തൊന്നും ഇല്ല പിന്നെ എല്ലാവരും കിണറും
ബുദ്ദിമുട്ട് വരുമ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖം എടുത്ത എടു എത്ത വരാനക്കെ
ആഹ നന്ന് സത്യവാ ആ എന്നാ ശരി എന്നാ വിളിക്കാം
ആ ഓക്കേ ശരി എന്നാൽ